ഹലോ കേൾക്കുന്നില്ലേ ഞാൻ കൊറേ നേരായി ഹലോ ഹലോ ഹലോടങ്ങീട്ടെ
എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം എന്താ സുഖം തന്നെതയനെ പോണം നിങ്ങളൊക്കെ വിശേഷം സുഖം തന്നെ ആവുംല്ലേ
സുഖം ഇവിടേക്കെ മഴ
ആഏ
നിങ്ങടെ നാട്ടിലക്കെ മഴയൊണ്ട
ഞങ്ങളെ നാട്ടില് ഇപ്പൊ നല്ല മഴൊന്നുംല്ല ചെറുതായിട്ട് ഇന്ന് അധികൊന്നും പെയ്തിട്ടില്ല മഴ ഇന്നക്കായിട്ട് നല്ല വെയില വെയില തുണിയള ഡ്രസ്സൊക്കെ ഒന്ന് ഒണങ്ങി മറ്റത് കുറേസ ആയിട്ട് ഇങ്ങനെ ഒ ണങ്ങാതെ ബുദ്ധിമുട്ടി ഇങ്ങനെ യൂണിഫോമൊക്കെ മക്കളതെ ഉ
ആഹ് ഇവടെ അങ്ങനെയൊക്കെ തന്നെ ഇവടെ യൂണിഫോം തയ്ച്ച് കിട്ട ട്ടീല്ല അതുകൊണ്ട് ജൂലൈ ഒക്കെ ആവും
ആ‌ഹ് ഇവർക്ക് കഴിഞ്ഞ വർഷത്തൊക്കെ ഇണ്ടാവാണ്ടേ സ് സ്കൂള് തൊടങ്ങിയപ്പളേ ടീച്ചർമാർ ഇട്ടു വരാൻ പറഞ്ഞു തുടക്കത്തിലെന്നെ
അളവിന് കൊടുത്ത് അത് കാരണം അതും ഇല്ലാത്ത അവസ്ഥ
ആഹ് അവിടെ എങ്ങനെ അപ്പം നിർബന്ധം ആക്കിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല അവർക്ക് ജൂലൈ തൊട്ട് നിർബന്ധാന്ന്‌ പറഞ്ഞു ജൂലൈ തൊട്ട്
ആഹ് എവിടെ ഇവിടെ തുടങ്ങിയപ്പോഴ യൂണിഫോം ഇട്ട് ചെല്ലാ പറഞ്ഞ് പഴയത് ഇല്ലോല് പഴയത് ഇട്ട്ങ്ങാണ്ട് പിന്നെ ചെറിയ മോൾക്ക് പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട് ഇനിയിപ്പം ഈ വർഷ ഇതിനായിട്ട് വെറുതെ വാങ്ങണ്ടല്ലോ എൽ കെ ജി യു കെ ജിയും ഏതായാലും ഒന്ന് മതി
ആഹ് ആഹ്
ഇനിയിപ്പോ ഒന്നാം ക്ലാസ്സ്ക്ക് ഏതായാലും വേറെ കിട്ടുവല്ലോ
ആഹ് ആഹ്
ഉം
പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഉം ചായ ചെറിയ മാള് വന്നണ് ഓൾക്ക് കൊടുത്തിട്ട് മറ്റവരെത്തിട്ടില്ല സ്കൂളിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആവും എ ത്തണങ്കി സ്കൂൾ ബസ്സ് വരുമ്പോക്കിന് അഞ്ച് മണിയാവും
ആഹ് ആഹ് ഇവിടെ ഒരാളെത്തി ഒരാളിനി ആറ മണി ആവും എത്തുമ്പം
ആഹ് ട്യൂഷൻ ഇണ്ടോ
ട്യൂഷൻ കഴിഞ്ഞിട്ട അവൾ ഒമ്പതില അന്നേരം അവൾക്ക് ട്യഷനുണ്ട് എളയാൾക്ക് ട്യൂഷൻ ഇല്ല താന് ട്യൂഷൻ ഉണ്ടാനും ആറ് മണിയൊക്കെ ആകും വരുമ്പോ
സ്കൂളിന്റെ അടുത്ത് തന്നെയാണോ ട്യൂഷൻ സെന്റർ
ആഹ് അതെ
ആഹ് എങ്ങനെ വണ്ടിക്ക് അയ്ക്കാരം വരലില്ലേ നടന്ന്‌ വരേ
ആ വണ്ടിൽ വരും അവർക്ക് സ്കൂൾ വണ്ടി തന്നെ ട്യൂഷനുണ്ട്
ആഹ് അത് ശരി ഇവിടക്കെ ട്യൂഷ ഷനുള്ള കുട്ടികൾക്ക് വണ്ടിയില്ല നമ്മൾ അല്ലെങ്കിൽ ലൈൻ ബസ്സിന് പോരണം അല്ലെങ്കിൽ പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വണ്ടി നമ്മള് ഏൽപ്പിക്കാം
ഇവിടാ ഇവരെ സ്കൂൾല് സ്കൂൾ വണ്ടി തന്നെ ട്യൂഷൻ ട്രിപ്പ് ആയിട്ട് വരുന്നത് എന്നിട്ട് അവർക്ക് സ്കൂൾ വണ്ടിക്കാർക്ക് തന്നെ ഫീസ് കൊടുക്കണം
അങ്ങനെല്ലേ
ആഹ് എന്ന് പറഞ്ഞാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കൂടുതലും ട്യൂഷൻ സെന്ററിലാണ് ഏഹ്
ആഹ് ബസ് ആവൂലല്ലേ സ്കൂൾ ബസ്സ് അങ്ങനെ ആവൂലലേ
സ്കൂൾ ബസ്
ആഹ് സ്കൂൾ ബസ്സെന്നെ അങ്ങനെണ്ടല്ലേ
ആഹ് അതതെ
ആഹ്
അത് കൂടുതലും ആ കോള് അവിടെ സ് സ്കൂൾലെ കുട്ടിളെന്നെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നെ അതുകൊണ്ട് കൂടുതലും ഒര് ബസ്സ് രണ്ട് ട്രിപ്പ്‌ പോവുന്ന ആ രീതിയില് ഉണ്ടവർക്ക്
ഏഹ് അതെങ്ങനെ ഗവൺമെന്റ് സ്കൂളാണ് പ്രൈവറ്റോ
ഗവർൺമെന്റ് സ്കൂള
ആഹ് എങ്ങനെ എത്ര വെരെ അഞ്ചു തൊട്ടുണ്ടോ അതോ
ആഹ് അവടെ അഞ്ചാം ക്ലാസ് ഹൈസ്കൂളാണ് അഞ്ച് തൊട്ട് പ്ലസ്ടു വരെ ഉണ്ട്
ആഹ് അഹ് ശരി ഇവടെ ക്കങ്ങൻ തന്നെ അഞ്ചാം ക്ലാസ്സ്ക്ക് ചേർത്തിയാ പിന്നെ പ്ലസ് ടു കഴിയോള്ളം.
ആഹ് അവടെ തന്നെ പഠിക്കാം മ്മ്
മ്ഹ് അതൊണ്ടൊരു സുഖാണ് കു ട്ട്യോൾക്ക് ങ്ങെനെ
ആഹ് അങ്ങോട്ടുംഇങ്ങോട്ട് മാറി നടക്കണ്ട ഷെ എന്റെ എളെയാള്പ്പ ആറിലായി അവള് ഏഴു വരെയുള്ള സ്കൂൾല പഠിക്കുന്ന അന്നേരം ഇനിയ ആഹ് സ്കൂളോട്ട് ആക്കും ഏഴ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആക്കണം
ആഹ് അഹ്ശരി ആഹ് എഴുവരെണ്ടായാലും ബുദ്ധിമുട്ട അപ്പോൾക്ന് ന്നാലും ഒരു ഹൈസ്കുൾക് പോവാനവുമ്പോക്ന് ഒന്നുകൂടിം വല്യയ കുട്ട്യേളവൊലൊ മറ്റേ മറ്റ് മറ്റൊരെടില് ഇവര് ചെറിയ മക്കളാവും
ഉം അതന്നെ മ്മ്ഹ് ഉം
എങ്ങനെ ഗേൾസിന്റെ സ്കൂളാണോ അതോ ബോയ്സ് സുംഴഗേൾസും ബാടെള്ള സ്കൂള ആഹ് ആഹ്
അവ്ടെ എങ്ങനെ. പ്രത്യകാണോ
ആഹ് ഇവടെ ഗവൺമെന്റ് സ്കൂൾ എയ്ഡഡ് സ്കൂളാണ് രണ്ടും ബാടെ കൂടിയത് ഗവണ്മെന്റും പ്രൈവറ്റും ബാടെ കൂടിയ സ്കൂളാണ് ക്ഷെ ഗവൺമെന്റിന്റെ എല്ലാ അനുകൂല്യങ്ങളും. കിട്ട്ണ് ണ്ട് ഞമ്മക്ക്
മ്മ്
ഉം ഇബടിം രണ്ടുംബാടെളള സ്കൂളെന്നെ ഗേൾസും ബോയ്സും ളെ ഇതെന്നെണ് പിന്നെ ഗേൾസിന്റെ സ്കൂൾ ഒറ്റക്ണ്ട് കൊർച്ച് കൊറച്ച് ദൂരത്ക്കാണ് അപ്പം പിന്നെ മ്മ ക്ക് അടുത്ള്ളവൂലേസൗകര്യം
ആഹ് അതെ അതെ
മ്ഹ് ചായകെന്താന്നട്ട് കടിയൊക്കെ മക്കക്ക്
ചായക്ക് പ്രത്യേകിച്ചൊന്നുല്ല രാവില് ത്തെ ദോശയൊക്കെ ചുട്ടെതിരിക്കുന്നു. അതൊക്കെ കൊടുക്കും അതൊക്കെ കൊറികൽ അല്ല സ്നാക്സ് ഒക്കെ ഇരിപ്പുണ്ട് അത് വെർണെ കഴിക്കും
ആഹ് എണ്ണക്കടിയൊന്നും മാണ്ടിയെരൂലല്ലേ
മ്മ്ഹ്ഹ് എണ്ണകടി അങ്ങനെ നിർബന്ധൊന്നുല്ല ആഴ്ചരിക്കൊക്കെ ഉണ്ടാക്കും എന്നോ ഒന്നും ഉണ്ടാകില്ല
ആഹ്
മ്മ്ഹ്ഹ്.. പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ വന്ന കൊണ്ടന്ന് തൊറന്നൊക്കെ നോക്കി തെരക്കി പെറക്കിക്കെ തിന്നു
ഹ്ഹ് മക്കളെങ്ങനെ സ്വന്തം ഇട്ത്ത് തിന്നോ
ആഹ് തിന്ന് എടുതൊളുന്ന രാവിലെ വല്ല കഴിച്ചിട്ട് പോന്ന പാട അല്ലവന്നട്ട് പിന്നെ തെരകിക്കോളും കഴിച്ചോളൂ
മ്ഹ. ഇങക്ക് എത്നാ ജോലി എന്തേലും ഉണ്ടോ
ഇല്ല ഞാ ഹ്ഹ് തയ്യ തയ്യലൊകൊണ്ട് വീട്ടില്
ആഹ് അഹ് പൊർത്ക്കൊന്നും ജോലിക്കൊന്നും പോകൻണ്ടാവലല്ലേ
പഠിച്ചിട്ട് എത്ര വരെ പഠിച്ച്ണ്
ഞാന് ഹ്ഹ് പത്താം ക്ലാസ് ഴിഞ്ഞിട്ട് അറബിക്കിന്റെ ടി ടി സിക്ക് പോയി പഠിച്ചു.
യേം എങ്ങനെ അഫുള്ളുലമ്മ പഠിച്ചതാണോ
അല്ല ന്യൂ സ്കീമ അന്നത്തെ ന്യൂ സ്കീം പഠിചു
ആഹ് അത് ശരി.
ഉം അങ്ങനെ പഠിച്ചൊക്കെ വന്നാ പക്ഷെ ഹസ്ബന്റ് ജോലിക്കൊന്നും വിട്ടില്ല.
ആഹ് ചേലോർ ക്ക് താല്പര്യ ണ്ടാവും. ചെലോർക്ക് താല്പര്യം ണ്ടാവൂല പലരും പല ഉം പലോരും പലേ സിസ്റ്റാവും.
ആഹ് അങ്ങനെ പിന്നെ അങ്ങനെ പിള്ളേരേം നോക്കി കല്യാണം കഴിഞ്ഞാ പിന്നെ രണ്ട് കു ട്ട്യേളെക്കാവും പിന്നെ അവരെ ഇത് നോക്കി നടക്കും പിന്നെ ജോലിക്കൊന്നും പോകാനും തോന്നത്തില്ല.
അതന്നെ പിന്നെ മക്കളൊക്കെ വല്ല്യ തായി കഴിഞ്ഞാ നമ്മള് ഫ്രീ ആയിട്ട്.
ഉം ആഹ് ഒറ്റക്ക് ബോറടിച്ചൊക്കെ ഇരിക്കുമ്പം തോന്നും എന്തേലും ജോലിക്ക് പോണോന്ന്. വെറുതെ ഇരിക്ക്യും.
ഉം പൈസ നമ്മള ട്ത്തുണ്ടാവുമ്പോ ഞമ്മക്ക് അമ്മള ഇഷ്ടത്തിനനുസരിച്ച് ചെലവാ കാല അവരോട് ചോയിക്കണ്ടല്ലോ. ഉം
ഉം
അവനാന്റെ ഇഷ്ടത്തിന് ചെലവാക്കണെങ്കിൽ അവനാ
ആഹ് എവിടെയെങ്കിലും ഒരു എറങ്ങി പോകുമ്പഴണ് അറിയുന്നെ എന്തേലും പൈസക്ക് അത്യാവശ്യം വരുമ്പം
അതന്നെ ഓരെ. അത് ആര് ഒരാളട്ത്ന്ന്ട്ട് കിട്ടിയാ നമ്മക്ക് എന്തായാലും ആവൂല നമ്മ നമ്മക്ക് അങ്ങടക്കൊക്കെ പോയി അമ്മക്ക് എല്ലാ ആവശ്യക്കാരും വാങ്ങാന്
എത്രന്നാലും അവർക്ക് കണക്
ഉം അതന്നെ പിന്നെ നമ്മള്. സ്ത്രീകൾക്ക് പിന്നെ പ്രത്യേകിച്ച് എല്ലാം കാണൊക്കെ ആവശ്യണ്ടാവും. അങ്ങാടി കയറിയാല്.
അതാണ്കൊഴപ്പം അതോണ്ടാണ് അവര് കണ ക്ക് പർഞ്ഞ് നമ്മക്ക് പൈസര്ന്നത്.
അതന്നെ.
ഉം
അപ്പൊ ഞമ്മള് കര്തു ഞമ്മളെട്ത്ത് ഇണ്ടായാല് ഇൻക്കുണ്ടേനി ഞാനാദ്യം അങ്കണവാടില് വർ ക്കെയ്തീനി.
ആഹ് ആഹ്.
ആഹ് പിന്നെ ജോലി ഇല്ലാണ്ടായി പിന്നെ പിന്നെ അയ് കയിഞ്ഞാരെ പിന്നെ ഭയങ്കര ബുദ്ധി ദ്ധി മുട്ടേനി ഞമ്മളെ കയ്യില് ങ്ങനെ പൈസ ഉണ്ടായി കാ കിട്ടി പിന്നെ കിട്ടാതാവുമ്പളെ.
ആഹ് അതാണ് വല്ല്യ ബുദ്ധിമുട്ട് തന്നെ നമ്മള് ഒര്. പീരീഡ്സിന്റെ ഇത്. പാഡ് തന്നെ വേടിക്കണങ്കി ഹസ്ബൻഡിന്റെ അട്ത്ത് ചൊറിഞ് തലേം ചൊറിഞ്ഞ് നിക്കണം.
അതന്നെ
ഉം അതാണ് അവസ്ഥ.
ഉം
ഉം വേറെ എന്തൊക്കെയാ കുട്ടികളാരും അടുത്തില്ലേ ഒരു ബഹളോം ഒന്നും കേൾക്കുന്നി
കുട്ട്യേള് ചെറിയ മകളുണ്ട് ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ. ഞങ്ങള് കൊർച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിക്ക്ണ് അയിക്കൂട ങ്ങനെ ഓള്. കായിം പൂവും പറിച്ച് നടക്കണണ്ട് പിന്നെ. കുട്ടിയണ്ട് മോള മോനുണ്ട് ചെറിയ കുട്ടിയോ ഒന്നര വയസായോ അത് കുറച്ചപ്പുറത്താ ഇതില് കുട്ട്യേളെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഞാൻ കൊർച്ച് വിട്ട് പോന്നത.
ആഹ് ഉം മോള അവിടെ വിവാഹം കഴിച്ച അവിടെ അട്ത്ത് തന്നെ?
ആഹ് ഓളെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കൊർ ച്ച് പോയാ മതി ഒരു പത്ത് മിൻറ്റിന്റെ അകലൊള്ളു.
ആഹ് ആഹ് ആഹ്
അപ്പോ ഒള് പഠി പഠിക്കുക്യാണോ ഒൾക്ക് പി ജിക്ക് പോകേണ്ടേ ഒള്ളൂ അപ്പേ പരീക്ഷയാണ് എക്സാമാണ് അപ്പോ അയിന് ബുക്കെട്ത്ത് വായിക്ക്യയാ അപ്പം മുറ്റത്ത് കൂടെ
ഉം
ചെറിയ മോനാ ഒന്നരാ വയസ്സായിട്ടേള്ളു
ആഹ് അന്നൊരം അവര് കളികളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം ബോറടിക്ക്യൂല്ലാ
ഉം ഓളും മറ്റോളും കൂടി വന്നാലേ കുട്ടി ഒന്നും പെണ്ണ് ചെറുതും കൂടി വന്നാ ഓല് രണ്ടാളും അങ്ങനെ കുറെ വികൃതിയാട്ടും കുറെ കളി ക്കും അങ്ങനെ അങ്ങനെ അയിന്റെ എടേല് കരയും
ആഹ് അവക്ക അങ്ങനെ എടക്ക് പരാതിയും കൊണ്ട് വെരേയും ചെയ്യാരിക്കും
ആഹ് ഇല്ലാണ്ടായ ഓലേ കാണാഞ്ഞാ ദിവസം വിളിക്കും എന്നാ ഇങ്ങള്‌ വെര്ണേ എന്നാ വര്ണേ താത്ത എന്നാ വരണ്ടേ ചോയ്ച്ചി കാണ്ട് വന്നാ ചെലപ്പോ വികൃതിയും കാട്ടും
ഉം ഉം ആഹ്
ഒക്കെ ഒരേ മറ്റവൾക്ക് നാല് നാലരാ വയസ്സായിക്ക്ണ് പക്ഷേ ഓന്റെ ഇത് അന്നെ ഒള്ളൂ ഓൾക്കും പറഞ്ഞാല് രണ്ടാളും ചെറി ഓള് ഇവട്ത്തെ ചെറിയേ താവുമ്പോ ഓളേ അധികം ഒര് താലൊലിച്ചല് ത്താണല്ലോ അപ്പൊ അയ്ന് അന്സരിച്ച് ഉള്ള ഒരിത് ഇണ്ടാവും ഓൾക്കും കു മറ്റോന് അങ്ങനെ ഉം
ആഹ് കാണാൻ നല്ല രസാ അവരെ വഴക്കും പെണ
ആഹ് ആഹ് അവരേ എണക്കം പെണക്കം കളിയാളൊക്കെ ഇങ്ങനെ കാണുമ്പം
ഉം ഉം അവര് എപ്പഴും വീട്ടി കേറി വരുവോ വീട് അടുത്ത്ന്നേ
അ ആര്
ഒളേ ഉമ്മായൊക്കെ
എ ആരെ ഉമ്മാ ഒ കുട്ടിന്റെ ഉമ്മേ
ആഹ് ആഹ്
അല്ലേ എന്റെ മോള് അല്ലേ
ആഹ് നിങ്ങളെ മോളാ ഞാൻ വിചാരിച്ച് മോളെ മോളാണാന്ന്
അല്ല അല്ലേ എന്റെ മോള് എന്റെ മോൾക്കാ ഞാൻ പറഞ്ഞേ ചെറിയ മോന് ണ്ട് ഒന്നരാ വയസ്സായ കുട്ടിയേ ഒര് ഇപ്പോ പെരുന്നാൾക്ക് വന്നതാണ് പെരുന്നാൾക്ക് വന്നതാണ് ഇങ്ങോട്ട്
ആഹ് ഓക്കെ ശേരി ഓക്കെ ഞാൻ വിളിക്ക്യായേ
ആഹ് ആയിക്കോട്ടെ ന്നാ ശെരി ഉം